ഹലോ
ആഹ് കേക്കുന്നുണ്ടല്ലോ
കേൾക്കുന്നുണ്ട് ചെറുതായിട്ടൊരു
പ്രശ്നണ്ട്
ആഹ് ഇപ്പൊ ഓക്കെ ആയി
ആഹ് ആഹ് പിന്നെ
വേറെ വേറെന്നാ ഫുഡൊക്കെ കഴിച്ചോ ഒന്നര ആയില്ലേ സമയം
ആഹ് ഇല്ല കഴിച്ച്ട്ടില്ല രാവിലത്ത് ത്തെ ചായ കഴിഞ്ഞതാണ് ഇപ്പൊ ഫുഡ് ഉണ്ടാക്കുന്നോളളു
ആഹ്
ഇന്ന് മഴ ആഹ് കുളി എല്ലാം കഴിഞ്ഞു പിന്നെ മോൾക്ക് മോക്ക് സുഖ ഇല്ലേരുന്നു പനിയാരുന്നു അപ്പൊ മോളയുംം കൊണ്ടൊന്ന് ഹോസ്പിറ്റല് ഉം ഹോസ്പിറ്റലിലും പോയി
അടുത്തന്നെ ഉണ്ടോ ഹോസ്പിറ്റല്
ആഹ് അടുത്തന്നെ ഉണ്ട്
അ
അവളെയായിട്ട് ഹോസ്പിറ്റലൊക്കെ പോയി വന്ന് ഇവിടെ ഇരിക്ക
ഉം ഇപ്പ എല്ലായിടത്തും പനി എന്നെ പിള്ളേര്ക്ക്
അതെ അതെ പലേ അസുഖങ്ങളും അല്ലെ പലേ തരം
ഒരു ഒരു പനിയൊന്നും അല്ല വെറൈറ്റി വെറൈറ്റി
ഉം അതെ അമ്മളന്നും കേൾക്ക ക്കാത്ത നല്ല രസമുള്ള പേരുകളായി ഉം ശിഖല്ല നിപ്പ ഇങ്ങനെയന്ന് ഡെങ്കിപ്പനി ഇപ്പൊ എവിടെയക്കോ നിപ്പ ഇണ്ടന്ന് പറയുന്ന് കേട്ടല്ലോ
കോഴിക്കോട് എവിടെയോ നിപ്പ ഉണ്ടെന്ന് പറഞ്ഞു
നിപ്പല്ലേ ആഹ് നിപ്പണ്ട്ന്ന്
നമ്മക്ക് ഒരു ജലദോഷപ്പനി മാത്രം ഇണ്ടായിരുന്ന നാടായിരുന്നു ഇപ്പ എല്ലാരും ഉണ്ട്
ഞാനും രണ്ടാഴ്ച മുന്നെ പനിച്ച് കെടന്നിരുന്നു ഭയങ്കര ചൊമ പനിയൊക്കെ പിന്നെയും കൊഴപ്പല്ലേ മേലുകൈയും വേദന മേല് വേദനയും ചൊമ ഭയങ്കരമായിട്ട് ചൊമ
ഉം
സയിക്കാൻ പറ്റുല്ല ചൊമ അത്രക്ക് ഉണ്ട് ടാബിലെ ഇങ്ങനെ മരുന്ന് കുടിച്ചിട്ട ആഹ് രാത്രി ഒറങ്ങാൻ പറ്റൂല ഈ മരുന്ന് കുടിച്ചിട്ടൊന്നും മാറൂല്ല
മാണ്ട്പ്പൊ കുറഞ്ഞോ
ആ ഇപ്പം രണ്ടു ദിവസായിട്ട് കൊറച്ചൊരു മാറ്റുണ്ട് രണ്ടാഴ്ചയായി ചൊമയും കൊണ്ട് കളിക്കുന്നു
ഉം
ഇപ്പൊ രണ്ടു ദിവസായിട്ട് കൊറച്ചൊരു മാറ്റണ്ട് ആ കൊഴപ്പില്ല ഇങ്ങൾ നിങ്ങളെ ഹസ്ബൻറിന്റെ വീട്ടില് പോകല് ഇല്ല
ആഹ് പോകറുണ്ട് എപ്പോഴെങ്കിലും ഒക്കെ പോയി വരും അപ്പളൊരു രാവിലെ രാത്രി ഏ ഒരു പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ സമയത്ത് രാത്രിയേ
ആഹ് ആഹ്
പോവും രാവിലെ അവിടെ എത്തും അതുപോലെ അവിടെ അവിടുന്ന് രാത്രി ഇങ്ങോട്ട് തിരിക്കും
ആഹ്
അങ്ങനെ അപ്പൊ അവിടെ നിക്കല് ഒന്നും ഉണ്ടാവില്ല അല്ലെ
നിക്കലൊന്നും അധികം അങ്ങനെ കാര്യമായിട്ട് അവിടെ നിക്കാറില്ല
ആ ആടെ ആള് ഇങ്ങനെ ആളൊക്കെ ഇണ്ടോ
ആ അവിടെ ഹസ്ബൻഡ്റ്റിന്റെ ജ്യേഷ്ഠന്
ആഹ്
പിള്ളേര് വാപ്പായും ഉമ്മായും
ആഹ് ആഹ് നിങ്ങെള്
അവര് ഇവിടെ വന്ന് നിക്കും രണ്ടു ദിവസം മൂന്നു ദിവസമ ഒക്കെ
ഇങ്ങളെ എടുത്ത്
ആഹ് ഞങ്ങള എടുത്തു വന്നു നിൽക്കും
ആഹ് ആഹ് നിങ്ങള് ഉമ്മാക്ക് ഒര് മോള് മാത്രം ഒള്ളൂല്ലേ
ആന് ഞാന് ഒരു മോള് മാത്രേ ഒള്ളൂ
ആഹ്
അപ്പം ഇമ്മാക്ക് എന്നെ അങ്ങോട്ട് വിടൻ ഒത്തിരി പാട്
ആഹ് ആഹ് അങ്ങനെ ഒരാളാവുമ്പോ ഒറ്റപ്പെട്ടു പോവുല്ലോ
പിന്നെ എനിക്ക് ഇവിടെ ജോലി ഉണ്ടായിരുന്നു
ആഹ് ഇങ്ങക്ക് ജോബ് ഇണ്ട്
ഞാന് ഇപ്പൊ ചെയ്യുണില്ല ഇപ്പൊ കൊച്ചൊക്കെ അയതിന് ശേഷം ചെയ്യാറില്ല അക്കൗണ്ട് ഞാനൊരു സ്കൂള് കോളേജുകളിലൊക്കെ അക്കൗണ്ടന്റ് ആയിട്ട്
ആഹ് ആഹ് ഓ അങ്ങനെ
അപ്പൊ അങ്ങനെ ജോലി വിട്ടിട്ട് അങ്ങോട്ട് പോവാനും ബുദ്ധിമുട്ട്
ആഹ് ഹസ്ബന്റിന് എന്താ ജോലി നാട്ടിൽ തന്നെയാ
ഹസ്ബൻഡ് നാട്ടിൽ തന്നെ
ആഹ് ആഹ്
ഒരു ഈ സോഫന്റെ ഒക്കെ കമ്പനിയില്
ആഹ് ആഹ് ആഹ്
സോഫ ബെഡ് അങ്ങനെയള്ള കമ്പനില്ലേ
ആഹ് ആയ് ശരി
വേറെന്നെ
ഉ വേറെ എന്നാ ഇങ്ങനെ ഞങ്ങള അധികം നല്ലോണം യാത്രയൊക്കെ ചെയ്യുന്ന ആളാണോ ഈ യാത്രേനോടൊക്കെ ഭയങ്കര
ഭയങ്കര ക്രേസള്ള ആളാണ്
ആഹ് എങ്ങനെ എവിടെ ഇങ്ങനെ പോവാറുണ്ടേ സരാറ്റുള്ള
ഒന്നുമല്ല ചുമ്മാ എടുത്ത് കറങ്ങിയോടെ നടക്കും
ആഹ് ഹസ്ബെന്തിനും ഭയങ്കര ഇഷ്ട
ആ ഹസ്ബൻനന് ഭയങ്കര ഇഷ്ടം
ആ ഞമ്മടെ പാട്ടനർക്ക എങ്ങനെ ഇഷ്ടമാകുമ്പോ നമ്മുക്കരു ഭയങ്കര ഇതാണള്ളോ
അത് ആ അത് ഇനിയിപ്പോ കയ്യിൽ ഒന്നും ഇല്ലെങ്കിലും മണ്ണടിക്കാനുള്ള ക്ശഷ ആണെങ്ങനെ ഞങ്ങള്ൾ പോകും
ആഹ എങ്ങനെ കാറിലാന്നോ അതോ ബൈക്കിലാ കാറി ആ വണ്ടിയൊക്കെ ഉണ്ട്
ആഹ വണ്ടിണ്ട് വണ്ടി നമ്മൾ ഈ ലോങ് പോകുന്നത് കാരണമായി
ആഹ് ആഹ്
എന്താണ് വീട്ടിൽ പോകുന്ന കാരണേ ബസിനന് കൊച്ചിനെ കൊണ്ടൊക്കെ ഒക്കെ പോവാൻ പാടാ
ആഹ്
ആ അപ്പൊ പിന്നെ വണ്ടിണ്ട്
ആഹ് ആഹ് കാറില് പോവന്നാണോ ഇഷ്ടം
ഏനിക്ക ഇഷ്ടം എസ് ആർ ടി സിയ
ഏ അ ശരി അങ്ങെ
ആ അതില് പോകുന്ന ഒരു വൈബ് ഒന്നും കാറി പോകുമ്പോ കിട്ട
അതില്ല അത് കിട്ടൂല അത് ഒരു പ്രത്യേക വൈബ് ആണലല്ലോ ഉ പ്രത്യേകിച്ച്
അത് ഒത്തിരി ലോങ്ങൊന്നും പോയില്ലെങ്കിലും ചുമ്മാ വീട്ടിലിരിക്കുമ്പോ നമ്മുടെ ഒരു അടുത്തൊക്കെ ഒന്ന് ചു ചു ചുറ്റിക്കറങ്ങി വന്നാലും മനസ്സൊന്ന് റിലാക്സാവും
അതെ അതെ ഉം
പിന്നെ ഈ പറയും പോലെ അങ്ങനത്തെ പാർട്ട്നറെയും കിട്ടണോട്ടോ
അതെ നമ്മളെ മനസ്സിലാക്കുന്ന ആളെ കിട്ടണം അപ്പൊ സുഖം എൻജോയ് ചെയ്യാൻ സുഖം
ആഹ് എന്താണ് എന്റെ ഉമ്മച്ചി എപ്പോഴും പറയും ഞാൻ എന്താണ് ഇവന് എന്റെ ഹസ്ബൻഡ് വന്നതിന് ശേഷമാണ് പുറം ലോകം കാണാൻ തുടങ്ങിയത്
ആ അങ്ങനെ വീട്ടിന്ന് അങ്ങനെ
ന്നും ഓരോ ഹോസ്പിറ്റല് പോലും പോവല്ല ബസ്സിനൊന്നും കേറിയിട്ടെ
ആഹ്
ഇവര് വന്നതിന് ശേഷമാണ് ശർദ്ദിച്ചാലും ശർദ്ദിച്ചാ ഞാൻ ശരിയാക്കി കൊണ്ട് പോരും എന്ന് പറയും ഇപ്പൊ പിന്നെ അങ്ങനെ പോയി ശീലായി
അപ്പ ശീലായോണ്ട് ഛർദ്ദി ഒന്നും ഉണ്ടാവില്ലല്ലോല്ലോ
ഇപ്പൊ ശർദിയൊന്നും ഇല്ല നിങ്ങൾ പോവാറുണ്ടോ അങ്ങനെ
ആഹ് എനിക്ക് ഭയങ്കര ഇഷ്ടാ
ആഹ് അത് ഒത്തിരി ലോങ് പോണം അങ്ങനെന്നുംല്ലന്ന് നമ്മള് ഫാമിലി ആയിട്ടൊന്ന് ഇച്ചിരി നേരം സ്പെന്റ് ചെയ്താല്
ഓഹ്
അതൊരു ആശ്വാസം
അതന്നെ എനിക്ക് ട്രെയിനിലാ ഇഷ്ടം കാരണം ചുറ്റു ഭാഗം കാഴ്ചകള് കണ്ട്
ട്രെയിനില് ഇപ്പ ഞങ്ങള് കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്ത് പോയി വന്നു
ആ പക്ഷെ ഭയങ്കര ഇഷ്ട നമ്മള് പലേ കാഴ്ചകളും രണ്ടു ഭാഗത്ത്ന്നും കാണാം പല വ്യത്യസ്തമായ വളരെ ഇഷ്ടമുള്ളൊരു ഇതാ ട്രെയിൻ യാത്ര പിന്നെ അതേപോലെ ബുള്ളറ്റ്
ആ
അത് ഭയങ്കര ഇഷ്ട
എനിക്കത് പേടിയാ
ആ എനിക്ക് നൈറ്റ്‌ ഡ്രൈവ് ഭയങ്കര ഇഷ്ട
ആ നൈറ്റ് ഡ്രൈവ് എനിക്കിഷ്ട ഭയങ്കര ഇഷ്ട പക്ഷെ അത് എന്റെ ഹസ്ബൻഡിന് ഇഷ്ടല്ല ഹസ്ബൻഡ് ചീത്ത പറയും ഞാൻ എവിടെ പോവാണെങ്കിൽ ആ ഒരു സമയം കണക്കാക്കി ഇറങ്ങാൻ ത്തോളൂ എത്ര എത്ര നേരത്തെ ഇറങ്ങാൻ പറഞ്ഞാലും ഞാൻ ചുറ്റി ചുറ്റി ചു പറ്റി ആ സമയം വരേ നിക്കും ക് ഇന്നിട്ടേ വിറങ്ങുള്ളൂ
ഉം. ഇക്കയെന്കരയിട്ട്.
അതെനിക്കിഷ് അത് ചെറിയൊരു ചാറ്റിൽ മഴയും വേണം നടിപൊളി.
അതന്നെ ഓ അതെ.
ഉം.
ടിപൊളായികു ചോരതമ്മേ കൂഡ്യോക്കെ പോവാന്.
ആഹ്.
ചൊരം കേറീറ്റൊക്കെ ഭയങ്കര ഇഷ്ടള്ളെ കാര്യാണ്.
അയ് പറയുന്ന പോലെ ഇന്റെ ഉമ്മാക്ക് അങ്ങനെ കാടുംമലയും കേർണതിഷ്ടല്ല. പുള്ളിക്കാരിക്ക് വല്ല ഗാർഡനോ.
ആഹ്.
അങ്ങനെയുള്ള കാര്യം ആ എല്ല എവിടെ പോണോ അവിടൊക്കെണ്ടാവുംമ്മച്ചി. മെച്ചില്ലാണ്ടറങേല.
ആഹ് ആഹ്.
ചെലപ്പോ അതിനെ എണീക്കാൻ പറ്റുണ്ടാവില്ല കാരും കൈ്യും വേ തിനച്ചിട്ട് എന്നാല അതിനെ വലിച്ചൊണ്ട് പോ
ഇങ്ങളിങ്ങനെ ഇവിടെ വന്ന് ക് താമസിക്കുമ്പോ ഹസ്ബൻറിന്റെ വീട്ടേര്ക്ക് കൊഴ പോന്നുണ്ടാവിലേൽക്കുലേ.?
ഇല്ല അവരാ പറഞ്ഞ നമ്മൾ ആദ്യ ദ്യം കല്യാണം കഴിഞ് രണ്ട് മൂന്ന്ർഷ അവിടെ ഇവിടൊക്കെ ആയിട്ടന്നെ നിന്നീന്ന്.
ആഹ്.
പിന്നെ അവര് ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു ഇത് ശരിയാവൂല ഒന്നങ്ങി നിങ്ങള് മ്മായും മോളും അവിടെ വന്ന് നിക്ക്.
ഉം.
അല്ലെങ്കി അവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നോന്നറഞ്ഞു.
ആഹ്പ്പൊ ഇങ്ങോട്ട്കിട്ടിയപ്പോ അമ്മക്ക് സന്തോഷ ല്യ ആടെപ്പോ.
അപ്പൊ അതിപ്പ കേൾക്കേണ്ട താമസം പിറ്റേ ദിവസം എന്റെ ഹസ്ബൻഡറ് കുറ്റി പററിച്ങ് പോന്നു.
ള്ളെ എട്ടഞ്ചോടൊക്കെ എടുത്തിട്ടുണ്ട്പിറ്റേ വസം രാവിലെവിടെന്ന് നിക്ക്ന്ന് ഞാഞ്ഞ വടെന്ന്. ന്നും പറഞ് അവടെ നമുക്ക് മീൻസ്റ്റാളായിരുന്നു.
ആഹ്. മീന്റെ ഉം ഉം.
ആഹ് സ്റ്റാളിട്ടിട്ട് അപ്പൊ അതൊക്കെ ഒഴിവാക്കി.
ആഹ് ഇബൊ സോഫേന്റെ മനിയത്തില.
പ്പോ സോ ആഹ് അവടെ ഡ്രൈവറാ.
ആഹ്.
ലോങ് പോണ്.
ലോ ആഹ് ആഹ്. അങ്ങനെ ഏഹ് ഇങ്ങക്ക് ഫുഡൊക്കെ കിട്ടിയാ?
എന്തെങ്കിലും ആളെ കാണുന്നില്ല ഞാപ്പൊ വിളിച്ചപ്പോ ഇപ്പ വരാന്ന് പറഞ്ഞ്.
ആഹ് ഉമ്മേം പോയിറ്റ്ണ്ടാ?
ആഹ്. അതല്ലേ ഞാ പറഞ്ഞത് അതെവടെ പോണു അവടെ ഇതിനേം കൊണ്ട് വലിച്ചോണ്ട് പോവും.
ഇങ്ങളില്ലെങ്കിലു ഉമ്മാനെ കൂട്ടൂലേ ആഹ്.
അവര് രണ്ടു പേരും നന്നായ നല്ല അമ്മായിമ്മയു മരുമകനാ.
ആഹ്.
മറ്റുള്ളവര് കണ്ട് പഠിക്കണ്ടതാ കേടന്നാലോ അത്രയും വലിയ വെടക്ക് കെട്ട സാധനങ്ങള് ദുനിയവിലുണ്ടാവൂല
ആഹ് ഹാ മോളയും കൊണ്ടഴിക്കാവലേ
ആഹ് മോളയും കൊണ്ടൊയി
അഹ് അഹ് ഞാനെ വിളിക്കട്ടോ
ആഹ് ശരിയെന്ന